ആഹ് ഇവിടെ കിടക്കണ് ഉറങ്ങാനൊക്കെ ഇങ്ങനെ വേണ്ടി കിടക്കണ്, ഇവരെ ഈ പുള്ളര്. അങ്ങനെ അവരോടെ കിടക്കാൻ വന്ന്. അവിടെ കൊച്ചറങ്ങിയാ?
ഓഹ് ഉറങ്ങി. ആഹ് പിന്നെ നീ പടം കണ്ടായിരുന്നാ?
ഓഹ് ഞാൻ കണ്ട്.
ആഹ് എങ്ങനെയൊണ്ട്?
ഓഹ് കൊള്ളാം, ആദ്യം കൊറച്ച് ആദ്യത്തെ അര ഭാഗം കോമഡി പോലെ.
ഉം
പിന്നെ ബാക്കിയൊരു ഇമോഷണല്.
ഓ അതന്നെ എനിക്ക് പക്ഷേ തോന്നിയതേ ആ ത്തറീ ഒരു ഹൈപ്പിന്റെ ഒരാവശ്യം ഇല്ലെന്ന് എനിക്ക് തോന്നി. കാണാനൊക്കെ സൂപ്പർ പടം തന്നെ.
പക്ഷേ ഞ സത്യം കേട്ടാ എനിക്ക് തിയേറ്ററിൽപ്പോയ് എല്ലാരും കണ്ട്. സൂപ്പർന്ന് പറഞ്ഞപ്പ ഞൻ ആരെടുത്തും കഥ ചോദിച്ചില്ലേട്ടാ. എനിക്ക് കഥ അറിഞ്ഞിട്ട് സിനിമാണേ ഒ ട്ടും ഇഷ്ട്ടോല്ല പിന്നെമ്മളൊരു കാണാ അപ്പഴ് ആഹ് അപ്പാ ആ നിയത്തിയൊക്കെ പോയി കണ്ട്. ആ അവരെ വീട്ടിലുള്ള എല്ലാരും. പിന്നെ എൻ്റെ കൊറെ കൂട്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞു സൂപ്പർടി സൂപ്പർടി നമ്മളെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യ. പക്ഷെ എനിക്ക് അത്ര അങ്ങ്. ഉം ഭയങ്കര കരയണ ഒരിതന്ന് എനിക്ക് സെക്കൻഡ് പാർട്ടി തോന്നി ന്നിനക്ക് തോന്നിയാ.
സെക്കൻ പാർട്ടി ഇമോഷണല് ഇല്ലതൊക്കെ തന്നെ പക്ഷെ ഇത്രയും ഒര്. പടത്തിന് ഇത്രയും ഒരു ഹൈപ്പ് ഇടേണ്ട ആവശ്യ ഇല്ലരുന്നതാണ് എനിക്ക് തോന്നിയത്.
ഓ ഒരിക്ക കണ്ടാ പിന്നെ കാണാൻ തോന്നൂലല്ലേ?
ഇല്ല ഇല്ല ഒരു ആഹ് എനിക്ക് ഒരു ഫ സ്റ്റ് വാച്ച് പക്ഷെ കൊള്ളാം ഫീൽ ഗുഡ്.
ആഹ് അത് തന്നെ വെറുതെ കണ്ടിരിക്ക അല്ലാതേ അം ഇനിക്കാണെങ്കില്. പണ്ടത്തെ സിനിമകളുണ്ടാലും അതൊക്കെ നമുക്ക് നല്ല ഇതാണല്ലെ വീണ്ടും വീ ട്ടും കാണ ത ആ ഒരിതാണ് എനിക്കിഷ്ട്ടാ
പിന്നെ റിപ്പീറ്റ് വാല്യു ഉണ്ട് ഇതിന് അതില്ല.
വീറ്റ് വലിയുള്ള പണ്ടത്തേക്കെ സിനിമകളാ അതൊക്കെയാണ് സിനിമകള്.
ഉം ഉം പിന്നെ എനിക്ക് തോന്നണേ ഇവന്മാർക്ക് ഏഹ് ഈ ഭയങ്കര റീൽസിലൊക്കെ ഭയങ്കര ഇതായി ഇവമ്മാർക്ക് നല്ല ഫാൻസ് ഉണ്ട് അതാണ് ഈ സിനിമക്ക്ഇ ഇത്രയും ഹൈപ്പ് കിട്ടിയത്.
ഓഹ് എന്നാലും ആഹ് അവ ല്ലാരും പറഞ്ഞ് ഇരുുന്നൂറ് കോടി ക്ലബ് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെപ്പഴും മമ്മൂട്ടീന് അയിലാ നടനെ ഉണ്ടല്ലോ അവൻ നേ തമ്മില് കാ കമ്പെയർ ചെയ്തിരിക്ക അപ്പോ ഞാൻ വിചാരിച്ച് അത്രക്ക് സൂപ്പറോടെ നിന്റെ മനസ് വിചാരി
ഉം ഉം
പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യാൻ തരല്ലേ മമ്മൂട്ടി ന്നാട്ട് ഇത് ഏഴ് ലോകത്ത് ആരും വരൂല എന്ന് വെച്ചാ ഇവരൊക്കെ ആപുതുമുഖങ്ങള് റീൽസ്
ആഹ് അത് തന്നെ ഇവന്മാർ റീൽസില്. ഭയങ്കര സെറ്റപ്പായി പിന്നെ സാധാരണക്കാരെ ഇടെന്ന് ജീവിച്ചു വന്ന്. പയ്യന്മാരാ അത്രതന്നെ പിന്നെപടം. കൊള്ളാം ഇത്ര രീതിന് അവന്മാർക്ക് ഇത്രയും ഹൈപ്പ് കിട്ടില്ലേ. അത് സാധാരണക്കാരും. പിന്നെ ഫാൻസ് ഉള്ളൊണ്ടാണ് ഇവന്മാരെ പടം ഇത്രയും വിജയിച്ചത്. അല്ലാതെ ഈ പറയണ ഹൈപ്പന്ന് വിടാ വേണ്ടി പടത്തിനകത്ത് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല.
ആ സത്യം.
ആഹ് ആഹ്
ആഹ് ആഹ് ഫസ്റ്റ് പാർട്ടിനെ പോലെക്കെ തന്നെല്ലേ ആഒരുത് ഇതിനൊള്ളു എനി ക്ക് തോന്ന്യേ ഉള്ളൂ.
അതിലും അങ്ങനെന്നെല്ലോ. ഫസ്റ്റ് ഹാബ്. കോമഡിയും സെക്കൻ്റ് ഇമോഷണല്.
ആ ആഒര് ഇത് നൊ ആഒരു ഇതോ ഉള്ളു അല്ലേ ഇരുന്നൂറ് കോടി ക്ലബ്ബ്ലൊക്കെ ലോക മൊത്തത്തി കേറിയപ്പഴേ. അപ്പൊ ഞാ വിചാരിച്ച് അത്രേ പക്ഷെ നമ്മളെ ആട് ജീവിതകണ്ടപ്പോ അതൊ ക്ക സൂപ്പറാരുന്നല്ലേ അതെനിക്ക് നല്ല ഇഷ്ടാ എന്ന് വച്ചാ അങ്ങ് കരച്ചില് വന്നല്ലേ അങ്ങ്
ആഹ് അതൊക്കെ നമ്മക്ക് നമ്മളേ ജീവിതായിട്ട് റിലേറ്റ്യ്യാൻ കൊറച്ചും കൂടെക്കെ പ
ആഹ് ഗൾഫിൽ നിക്കണ ആൾക്കാരെകൊണ്ട് നമ്മക്ക് അതൊക്കെ റിലേ റ്റിയ്യാൻ പറ്റും അതാ വേറൊരു വ്യത്യസ്തായ ഒരു കഥയാണ്
ആഹ് അതുവല്ല അതിന് അയിലെ നട ഇട്ടേൻ്റെ ഡെഡി കേശന്റെ ഒരുപകുതി പോലും ഇവമാരാരും ചെയ്തിട്ടില്ല
ഉം
ഉം
ഓ അപ്പൊ ഇനിയിപ്പ അയിന്റെ മൂന്നാ ഭാഗം എറങ്ങല്ലേ ഇനി അതില് ആരൊക്കെയാണോ എന്തോ അഭിനയിക്കണത് പെണ്ണുങ്ങളതാണത്
ഓ അതിങ്ങനെ പെണ്ണുങ്ങളതാണെന്ന് പറയ്ണ് ഓയിത് ലോകം മൊ ത്തവും പോയി കാണവെല്ലാര്ന്നു എല്ലാണ്ണോം തിയേറ്ററി പോയി കണ്ട് നമ്മള് കൊറച്ച് പേര് മാ ത്രേ പോവാതൊള്ളൂ
ഓ ഞാൻ തിയേറ്റർ സിനിമ കണ്ടിട്ടൊക്കെ എത്രേം നാളുകളായി
ഉം അതെന്നെ ശ്ശെ ഇതിനി തോന്നണ് തിയേറ്ററി പോയി കണ്ടില്ലെന്നും പറഞ്ഞ് വെഷമി ക്കേണ്ട ഒരു പടല്ല
ഉം
ഉം
സാധാങ്ങ് കണ്ടങ്ങ് പോവാല്ലേ വാപ്പച്ചിയ കണ്ടങ് കൊറേ നേയായ് ഇതാണാ സ് പിന്നിമ്മ വാപ്പച്ചി യ്യ പണ്ടത്തെ ജയറാമിന്റെ കുടുംബ ചിത്രങ്ങളൊ ണ്ടല്ല മമ്മൂട്ടിയിടൊക്ക അതൊക്കാണിഷ്ടം
ആ ഇവിട്ത്ത ആന്റീം പറയ്ണ് വലൃയിതൊന്നും അല്ല
ഉം സത്യം സിനിമയൊക്കെണ്ടല്ലോ ജയ പൃഥ്വിരാജിന്റെ അത് അങ്ങനെക്കൊള്ള സിനിമകളൊക്ക വാപ്പച്ചിക്കിഷ്ടാണ് ഉം ആ ഒരിതാണ്ഷ്ടം
ഓ സത്യം പറഞ്ഞാ അങ്ങനത്തെ സിനിമകളന്നെ നല്ലത് പറെ പഴയ സിനിമക്കെ പിന്നേം പിന്നേം കാണാൻ തോന്നും
ഓ ദിലീപിന്ൻ്റെ കേസ് വെച്ചൊരു ഇതായെങ്കിലും ദിലീപിന്റെ സിനിമകളക്കെ സൂപ്പറാണ് ലെ ഇപ്പഴ് ആ സി സു സൂപ്പറാണല്ലേ സി ഐ ഡി മൂസൊക്കെ ഞാൻ ഇപ്പഴും കാണുന്നു ആ തിളക്കം എന്ത് നല്ല സിനിമകളാണി കൊ ച്ചി രാജാവ് കാണുംമ്പൊഴേ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ
എനിക്കും അങ്ങനന്നെ എനിക്ക് പക്ഷേ ഏറ്റവും ഈ പഴയ സിനിമകൾല് ഏറ്റവും ഇഷ് ടം മണി ചിത്രതാഴാണ്.
ആഹ് അത് നല്ലതാണല്ലേ കണ്ടോണ്ട് നമ്മുക്കിരിക്കാൻ തോന്നൂലേ അതൊക്കാണ് റിപ്പീറ്റ് വാല്യൂ സിനിമകളെന്ന് പറയ്ണത്.
ഓ അത് തീരുംമ്പോ തന്നെ നമുക്കൊരു ഭയങ്കരൊരു വെഷമാണ് നമ്മളെ വീ ട്ടുന്നില്ല ആരാ പോയണക്കുള്ളൊരു ഫീലാണ്
ഓ അങ്ങനത്തെ സിനിമകളാണ് എനിക്കിഷ്ടം പ്പ എന്തോ ഞാപ്പോ ഈ നൂജൻ സിനിമന്ന് ക്ക് ശേഷം ഞാ അങ്ങനെ സിനിമ കാണക്കമേ ഇല്ല
ഉം എന്നാലും ന്യൂജനും കൊറേ നല്ല സിനിമകളൊ
ആഹ് ചെല സിനിമേള് തോടങ്ങ് ഒരു കഥയില്ലാതങ്ങ് അവസാനിക്കും അതൊക്കെ കാണുംമ്പോ പിന്നെനിക്ക് കാണാനേ തോന്നൂല.
ഉം പിന്നെ ഇനിയിപ്പൊ കാണണില്ലേ ഇപ്പഴ്ത്തെ സിനിമ എല്ലാ ഇങ്ങനെ സൈക്കോയും കൊല്ലും കൊലയു ആണ് ഇപ്പഴത്തെ എല്ലാ സിനിമകളും അങ്ങനേണ് എന്ന് വെച്ചാ ഇപ്പഴത്തെ ജനറേഷനതിഷ്ടപ്പെട്ണ അതാണ്. അവന്മാര
ആഹ് സിനിമേല് പക്ഷേ അതൊക്കെ കൊറേ തെറ്റാണ് ഈ കള്ള് കുടിക്ക്ണത്. ആഹ് മയക്ക് മര്ന്ന് ഉപയോഗിക്ക്ണ് വെള്ള അടിക്ക്ണ എല്ലാം ഭയ്ങ്ക രം മാസ് കണക്കാണ് സിനിമേല് കാണിക്ക്ണ്. അ മാർ ക്കോല് തന്നെ ഉണ്ണി മുകുന്ദനൊക്കെ ഇങ്ങനെ ഓരോ ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പം ഭയങ്കര മാസല്യോ അ കൊലിയൊക്കെ ചെയ്യണ് അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള സിനിമ ആയിട്ടാണ് ഞാൻ കണ്ടില്ല അയിൻ്റേ റിവ്യൂവെ ച്ചിട്ട് ഞാൻ പറയണേണ്.
ഉം ഉം ഞാ അത് കണ്ടായിരുന്നേ അതാണെങ്കി എന്റെ പൊന്നെ അതാണെങ്കി ഒര് ഒര് ഭയങ്കര ടെററായിട്ടുള്ള വെറു ഒരു ഇതായി ട്ടുള്ളൊരു സിനിമയാണ് മാർക്കോ.
ഉ ഉം എനിക്കതിന്റെ റിവ്യൂ കേട്ടപ്പം തന്നെ കാണാൻ തോന്നീല്ലേട്ടോ. പിന്നെ ഞാൻ പിന്നെ കാണാനൊന്നും
കൊല്ലണത് എല്ലാംങ്ങ് ബി ഉം
ഓഹ് ആൾക്കാര് പറയണം മനസ്സിന് കട്ടിയുള്ള തലച്ചോറ് പുറത്തു പർഞ്ഞേ കാണിക്ക്ണ് അ ത് കേട്ടപ്പഴേ എനിക്ക് യ്യൊ കാണാൻ വയ്യാന്ന് തോന്നി.
ആഹ് അതിലൊരു സീനൊ ക്കൊ ഒണ്ട് ഇങ്ങനെ ഒരു വില്ലൻവന്നിട്ട് വീട്ടിലുള്ള എല്ലാരേം ഗർഭിണിയെളെയൊക്കെ കൊല്ലണതൊക്കെ കണ്ടാ അതൊക്ക കണ്ട പിന്നെ ആ സിനിമ കാണാന്ന് അത്രക്കൊര് സൈക്കോ ഒരു സിനിമയാണത്.
ഉം അതൊക്കെ കണ്ട് തന്നെ ഈ സമൂഹത്തിലിങ്ങനെയൊക്കെ ആവ്ണത്. സിനിമയും കൊറെയൊക്കെ ഇതൊക്കെ ആവാനാ.
ഓഹ് അത് തന്നാ. ങ്ങനെ നീ ഇപ്പഴത്തെ സിനിമകളിങ്ങനെ കാ എല്ലാ സിനിമകൾല് സൈക്കോയാണ്. എല്ലാ സൈക്കോ ഉള്ള സിനിമയാണ് ഇപ്പൊ ആളുകൾക്ക് വേണ്ടത്.
ഓഹ് പണ്ടത്തെ ആ സിനമയൊന്നും ഇപ്പഴത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല.
ഇല്ല ഇല്ല ഇപ്പ നീ നോക്കിയാണ് ഇപ്പൊ ഏതെങ്കിലും കുടുംബ ചിത്രം എറങ്ങണോ.
ആഹ് അങ്ങനെയൊന്നും ഇറങ്ങത്തു ഇല്ല. പിന്നെ ഈ ഹോമൊക്കെ കൊള്ളായ്രുന്നല്ലേ, ഹോമ്. അങ്ങനെയുള്ള സിനിമകളൊക്കെ ആഹ് ആഹ് ആഹ് അതേപോലെയുള്ളയെക്കെ സിനിമകളെറങ്ങണം.
ഉം
ഉം ഉം.
പിന്നെ ഞാൻ ഇപ്പ കണ്ടതിൽ കൊറച്ചെങ്കിലും ഒക്കെ എനിക്ക് ഇങ്ങനെ. ഈ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഇഷ്ടപ്പെട്ട സിനിമ മറ്റേ ന്നെ സർവ്വമായയൊക്കെ കൊള്ളായിര്ന്ന്. പിന്നെ ഹ ഇപ്പ ഈ പറഞ്ഞ കണ ക്ക് ഹോമ് പിന്നെ ഏഹ് അങ്ങനത്തെ കൊറെ സിനിമകളൊക്കെ മറ്റേ ഗുരുവായൂരമ്പല നടയിൽ അതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാന പറ്റിയ. വയലൻസില്ലാത്ത സിനിമകള്.
ഉം ഞാൻ പിന്നെ ഇപ്പൊ അങ്ങനെ കാണക്കോന്നുല്ല. എന്റെ കൈയിലാ ഈ ഹോട്ട് സ്റ്റാറില് കൊറെ വന്ന് കെടക്ക്ണണ്ട്, എനിക്ക് കൊറേ കാണുമ്പോ എന്തോ ഒരു മടു പ്പോണ പോണം പിന്നെഞാൻ. ചിലതൊക്കെ അടിച്ചടിച്ചാണ് കാൺണത് ഇങ്ങനെ പോസ് കൊറേ അങ് അടിച്ച് കളയും.
ആഹ് ഞാ ഇങ്ങനെ കിട്ടണ സിനിമകൾ ഒക്കെ ഇങ്ങനെ കാണും.
ഉം.
അപ്പഞ്ഞ് അവ എന്തര് പറഞ്ഞ് അവടെ യുദ്ധോം ഇപ്പ എങ്ങനെയുണ്ട് യുദ്ധത്തിൻ്റെതൊക്കെ?
യുദ്ധ ആഹ് ഇപ്പ പിന്നേം തൊടങ്ങി.
തുടങ്ങിയല്ല ഇപ്പ ഇല്ല ഇലക്ഷന്റെ ഇതായക്കൊണ്ട് വാർത്തയിലൊന്നും കാണിക്കാത്തായിരിക്കും അപ്പൊ പിന്നെ ആഹ് അതിന്റെ പെറകയല്ലേ ആൾക്കറിന്നി
അലേർട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പഴും
ഓ ഞാൻ മെനിങ്ങാന്നൊരിത് കണ്ട് ഇങ്ങനെ ഒരു വാർത്ത ഒരു ഇതില് അവിടെ ഇന്റർസെപ്റ്റ് കൃത്യായ ഒരാ ഒരു കെട്ടിടത്തിന്റെ അവിടെയൊക്കെ ചെന്നെന്നും പറഞ്ഞ്
ഓ ഓ ഓ ഇപ്പൊ പിന്നേ തുടങ്ങിന്നൊക്കെ പറയണ് പിന്നെ ഇപ്പ അവിടെക്കെ വല്ല്യ ന്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുക്ക് വല്യ പേടി തോന്നാത്തെ
ഓല്ലോ നോർമലായിട്ടുള്ള ഇതേളൊക്കെ ആഹ് ട്രംപിനൊന്ന് മടങ്ങി ഇരുന്നൂടെ എല്ലാം തീർപ്പ അങ്ങെ യുദ്ധം വെക്കുമ്പോ എന്ത എന്തേ ഇട്ടും ഉണ്ടോ അള്ളാക്കറിയാം
അതന്നെ ആളുകളെ മനസ്സമാധാനം പോവും കൊറെ പാവങ്ങളെ ജീവനും പോവും സ്വത്തും പോവും എല്ലാം പോവും എല്ലാ വെന്തര് കിട്ടാൻ
ലി എന്ത യുദ്ം കഴിച്ചിോട്ട് ഇടന്ന് അങ്ങോട്ട് അല്ല അവിന്ന് ഇങ്ങോട്ട് വരും നമ്മളല്ല അപ്പുറത്തായ ലോക്കേത്ത് പേട്ടില് കല്ലടുത്ത്റിഞ്ഞ് വഴക്കുണ്ടാ
ഈ ഇറാന് നേരിട്ട് അമേരിക്കനൊന്നും ചെയ്യാൻ പറ്റൂല കാരണം അമേരിക്ക കുറച്ച് ദൂരെ കിടക്കണ രാജ്യംല്ലേ അതാണ് ഇറാൻ കിട
അവരെ കമ്പനിക് അവരൊക്കെ കിടക്കുന്ന ഒരു നിരപരാധികള ഈ ഇറാൻന്ന് വെച്ചാൽ ഭയങ്കരഴപ്പ പോണട്ടാ അമേരിക്കയായിട്ട് ഗൾഫ് രാജ്യ രാജ്യങ്ങള് എന്താണ് ഉടമ്പടക്ക ഇറാൻ ഇഷ്ടല്ല ഇറാന്റെ മുഖ്യ മാത്രമാണ് അമേരിക്ക അതിനിപ്പ എന്തായും നീ ഒരാളെ മിണ്ടത് എനിക്ക് ഇഷ്ടമല്ലാത്തണ അപ്പൊ ഞാൻ നിന്നെ ഉപദ്രവിക്ക പരെ നിന്റെ കൂട്ട രീനെ ഉപദ്രഹിക്കുമ്പോലെ
ഓ അങ്ങനെ തന്നെ ചെയ്യണത് പിന്നാ അമേരിക്കയിൽ വെറും ചെറ്റാളാണ്
ഓ അമേരിക്ക മഹാ കുഴപ്പം തന്നെ അവരെല്ലേ തുടങ്ങ പ മിണ്ടാതിരുന്നാ പോലെയായിരുന്നാ
ഓ അത് തന്നെ
ആഹ്
പിന്നെ യുദ്ധം ഇനിപ്പം ഓ കുട്ടി ഉറങ്ങി കുട്ടിക്ക് ചെറിയ പാനീയണ്ട് അപ്പൊ ഞാൻ കിടത്തിങ്ങ് ഉറക്കി ഹലോ